ഹലോ കേൾക്കുന്നില്ലേ ആ ആ ആ പറഞ്ഞോളൂ ആ എന്തൊക്കെയുണ്ട് വിശേഷം? ആ സുഖം സുഖായിട്ടിരിക്കുന്നു ആ ജോലിയൊക്കെ കയിഞ്ഞോ
രാവിലത്തെ കഴിഞ്ഞ് ഇനി ഉച്ചക്കത്തെ നോക്കണം.
ആണോ ആ ആ ആ ആ ആ കഴിഞ്ഞു കുട്ട് ട്ടികളൊക്കെ ക്ലാസ്സി പോയി അപ്പൊ പിന്നെ ഇപ്പ ജോലിയൊന്നുല്ല
ആഹ വല്യ കുട്ടികളാണോ അതോ?
ആ ചെറിയ കുട്ടികളാ ഒരാളൊന്നിലും ഒരാള് എൽ കെ ആ
എനിക്കൊരു മോള് അവള് ചെറുതാ രണ്ട് വയസ്സ്
രണ്ട് വയസ്സ് ആ ആ അപ്പാ അങ്കാടിലൊന്നു വിടാറായിട്ടില്ല ആ അ ഇല്ല ആ ആ പിന്നെ വീട്ടിലാര വേറൊള്ളെ
വീട്ടില് ചേട്ടന്റെ അമ്മെ അച്ഛനുണ്ട്
അമ്മേ അച്ഛനുണ്ട് ആ
ചെയ്യും ഇന്ന് അമ്മ ഹോസ്പിറ്റലി പോയിരിക്ക്യാ അപ്പൊ രാവിലത്തെ എനിക്കായിരുന്നു ജോലി
ആണോ ആ ആ ആ ഇവിടെ ഏഹ് അമ്മ അമ്മയുണ്ട് ആഹ് ഞാൻ ഹസ്ബന്റ് രണ്ട് പി കുട്ടികള് ഹസ്ബെന്റന്റെ ചേട്ടനുണ്ട് വീട്ടില് ആഹ്
കല്യാണം കയിഞ്ഞ്
ആ ഇല്ല ചേ ട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ആഹ്
പിന്ന എന്തുവാരുന്നു രാവിലെ
ആഹ് ഇന്ന് രാവിലെ നൂലപ്പാരുന്നു നൂലപ്പോം പിന്നെ സാമ്പാറും സാമ്പാറ് പിള്ളേർക്ക് പിന്നെ അവിടെ സ്കൂൾ ആഹ് ആഹ് സ്കൂളി ഇവർ സാമ്പാറാണ് ഇഷ്ടം അപ്പ സ്കൂളിലാണെങ്കി
ആഹ്
ഏഹ്
കഴിക്കാൻ നല്ലയാണോ അത് രണ്ടും കൂടി
ആ നല്ലതാണ്
ആഹ് ഞാനീ നൂലപ്പം കടല ല കറി, കിഴങ് കറി, ചിക്കൻ കറി അതൊക്കെ കേ
ആഹ് അതക്ക നല്ലതാണ് സാമ്പാറും നല്ലതാണ് ആഹ് ഇവർ കുട്ടികൾക്ക് ഇഷ്ടം സാമ്പാറാണ്. അതാണ് കൂടുതൽ അത് വെക്കുന്നെ അവർക്ക് സ്കൂളിൽ കൊണ്ടപോകാനാണെങ്കിൽ അവർക്ക് നോണൊന്നും കൊണ്ടുപോകാൻ പാടില്ല സ്കൂളില് അപ്പ പിന്നെ അവർക്ക് എല്ലാം ഏഹ് അതും വെജിറ്റബിൾ എല്ലാം കഴിക്കും ന്നൂല്ല ഇതാ സാമ്പാറാണെങ്കി ഇഷ്ടാണ് കടലേണ് അതൊക്കെ കൊഴപ്പില്ല
അതെ അവര് കഴിക്കുന്ന എന്താ നോക്കി കൊടുത്താ അത് നല്ലേല്ലേ?
സാമ്പാറാണ് നല്ലതാണല്ലോ അവർ പിന്ന അതങ്ങനെ മിക്കപ്പോഴും അതങ്ങനെ മാറ്റി ഉണ്ടാക്കി കൊടുക്കും. ആഹ് ഉം ആഹ് പിന്നെ
ഉച്ചക്കത്തേക്ക്‌ എന്താ മീൻ എന്തേലും കിട്ടിയോ?
ഏഹ് മീൻ ഇപ്പ ട്രോളിങ് അല്ലേ
ആഹ് ആഹ്
ഞാൻ മീൻ കിട്ടല് കൊറവാണ്
ആഹ് ഇവിടെ പിന്നെ കായലിന്റെ മീന് കിട്ടും
ആണോ ആഹ് ആഹ് അവിടെ കായലൊക്കെ ഒള്ള ഇണ്ടല്ലേ ആഹ് ആ ആ
അങ്ങോട്ടില്ലല്ലേ ആ ആ ഇവിടെ നല്ല മീൻ കിട്ട് ഇത് ആലപ്പുഴ ജില്ലയിലെ ഇന്നുണ്ട്
ആണോ അ അ അ അ ആ ഹ് ഇവിടെ അങ്ങനെ അത് കണ്ടിട്ടില്ല പൊയ മീനൊക്കെ പിന്നെ വരും എന്തെല കെ പിന്നെ ആൾക്കാര് വീട്ടില് വളർത്ത്ണ ആ അങ്ങനെയൊക്കെ എന്തെലൊക്കെ കിട്ടുള്ളൂ ആ അത എ ആ അങ്ങനെയൊക്കെയ കൂടുതലും ഉള്ളത് ഈ സമയത്തുള്ളത് അപ്പൊ അതിനോടൊന്നും ഇവിടെ ആ ഇവിടെ ഇഷ്ടല്ല പൊയമീനോട് ഇവിടെ ഇഷ്ടല്ല എനിക്കും ഇഷ്ടല്ലാ ഇവിടെ അങ്ങനെ ആക്കും പൊതുവേ ആ ത്ര ഇഷ്ടല്ല അർഞ്ഞോണ്ട് അങ്ങനെ പൊയമീനൊന്നും മേടിക്കല്ല ഞ അല്ലാതെങ്ങനെട് മറ്റേദിൻ വെലയാണെങ്കി വരിയെ ആഹ്
കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മീനൊക്കെ മീന് ഇഷ്ടാണ്
ആഹ് ഇവിടെ പിന്നെ അതൊന്നും കഴിക്കില്ല ആ ഇവിടെ ന്നെ മീനും ഇല്ലതി ക്കനുംല ഒന്നുല്ല ഭക്ഷണം കഴിപ്പേര് വല്യ ജോലിയാ
ആണോ ആ ഉം ഉം ഹ
ഹസ്ബൻഡ് നാട്ടി തന്നെയണോ അതോ എന്തോ ഹസ്ബൻഡ് നാട്ടി തന്നെയാണോന്ന് ആ ആഹ എന്തെ എന്നോട് ചോയിച്ചേ ക്ലിയറായില്ല
ആ ഞാനത് ചോയി ച്ചത് ഞാനും മറന്നുപോയല്ലോ ആ സ്വന്തം വീട് അടു
അല്ലല്ല എന്റെ വീട് ശരിക്കും പൈനൊന്ന് മണിക്കൂറ്ണ്ട്
ആണോ ആണോ ഹു ആ ഹ
എന്റെ ജില്ലഴിഞ്ഞ എന്റെ വീടിന്റെ അടുത്ത് കായലുല്ല കടലുല്ല ഒന്നുല്ല
ആണോ ഉം
അങ്ങനെ
ആലപ്പുഴ അയിന് പുറത്തേക്കൊക്കെ പോ അങ്ങനെ പോവാറുണ്ട് ബോട്ടിങ്ങിനൊക്കെ പോവാറുണ്ടോ?
ബോട്ടിങ്ങിന് അങ്ങനെ പോയിട്ടുള്ളു ഒരുവട്ടം ഫ്രണ്ട്സിന്റെ കൂടൊക്കെ ഞാനിപ്പം എ ബി എഡ് ചെയ്യാരുന്നു അപ്പ അത് കഴിഞ്ഞപ്പോ ഇങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവല്ലോ നമ്മുടെ അപ്പൊ അവരുടെ കൂടെ ഇങ്ങനെ ഒരു വസത്തേക്ക് ഇങ്ങനെ ബോട്ടിൽ പോവല്ലോ ബോട്ടല്ല തോണി പോൽ
തോണി പോലെ ആ
ആ അങ്ങനെ പോയി അല്ലാതെ പോയിട്ടില്ല ഇനിയിപ്പൊ ഹസ്ബൻഡ് പുറത്താ അപ്പൊ നാട്ടിൽ വരുമ്പോ എവിടേലും പോണുന്നേ
ആ ആ ആ പിന്നെ കൊ ച്ചും ചെറുതാണല്ലോ അല്ലേ
ആ അവള് ചെറുതാ ആ ആ പുറത്തോട്ട് പോകാൻ പ്ലാൻ ഓണം കഴിഞ്ഞിട്ട് നോക്കണം ഇനി അതിനെ കുറിച്ച്
ആ ആ അവിടെ ഹസ്ബൻഡിന്റെ അടുത്തോട്ട് പോവാനാ ആ ആ ആ
ആ
അ ബി എഡ് കോഴ്സ് കഴിഞ്ഞോ കംപ്ലീറ്റ് ആയോ
ആയി ഞാൻ ഈ മാർച്ചില് കംപ്ലീറ്റ് ആയി
കംപ്ലീറ്റ് ആഴി ഉം ആ
പഴ എന്തു പഠിച്ചതാ
ഞാൻ ബികോം ആയിരുന്നു
ആ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നോ
അത് കല്യാണത്തിന് മുമ്പ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഉം കല്യാണം കഴിഞ്ഞ് ഞാൻ ഇടക്ക് ഇടക്ക് പോയി നോക്കി പോയി കഴിഞ്ഞപ്പോ ഇതേപോലെ വരുമ്പൊക്കെ ഒരുപാട് വൈകിയാണ് വീട്ടില് വരുന്നത്
ആ ഈ അടുത്തൊന്നും അങ്ങനത്തെ ഒന്നും ഇല്ല
ആ എല്ലായിടന്നും ഇറങ്ങുമ്പോ തന്നെ ഒരു ആറുമണി കഴിയാത നി മണി വരൊക്കെണ്ടാവൂല്ലോ അപ്പൊ ആ സമയത്ത് പോന്നത് തിരിച്ച് വരുമ്പോ പിന്നെ കുറച്ച് ഉള്ളിലോട്ടൊക്കെയാ വീട് അപ്പൊ പിന്നെ ആ ബസ്സ്‌ ക്കെ ഇറങ്ങി വരുമ്പോ ഒരുപാട്നേരം വയ്കും പിള്ളേരെക്കെ പഠിപ്പിക്കാനും വേറെ ആരും ഇല്ല വേറെ ആരും ഇവിടെ പറഞ്ഞ് കൊടുക്കാനും പിന്നെ നമ്മള് തന്നെ പഠിപ്പിക്കേം ചെയ്യണം അപ്പഴത്തേക്ക് ഇവരൊക്കെ ചെറിയ പിള്ളേരാണല്ലോ അപ്പ ഇവർക്കൊക്കെ അപ്പഴേക്കും ഉറക്കത്തിന്റെ ഒരു സമയമൊക്കെയായിട്ടുണ്ടാവും പഠിക്കാനുള്ള ഒരു ടൈം ഒക്കെ പിന്ന അപ്പ അത് രണ്ടാളേം പഠിപ്പിക്കണെങ്കിൽ പറ്റില്ല ആരുള്ളതേയും പറ്റില്ല അങ്ങനെയക്കെ കഴിഞ്ഞ് പിന്നെ
ട്യൂഷൻ അങ്ങനെ വല്ലോ നോക്കിക്കൂടാരുന്നോ
ടൂഷൻ ഇവിടെ ഏ കൊറെ ട്യൂഷൻ ടീച്ചേഴ്സ് ണ്ട് ഇവിടെ
ആണോ ആ ആ് ഇവിടെ പക്ഷെ ട്യൂഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ കുട്ടികള് കുറെേള്ളതണ്ട് ഇങ്ങനെ ചോദി ഇടക്കിടക്ക് ചോദു ചോദു വരും
ആഹ കല്ല്യാണത്തിന് മുമ്പൊക്കെ ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞി പിന്നെ ഇവരെയ കൊണ്ട് ഇവര ഉള്ളപ്പോ പിന്നെ ട്യൂഷനും എടുക്കാനും ഇവരെ നോക്കാനും വേണം രണ്ടും വലിയ പ്രായവ്യത്യാസം ഇല്ലല്ലോ ചെറുതാണ് അപ്പൊ പിന്നെ ഇവരുടെ കാര്യങ്ങളോ അപ്പ അന് വേണ്ടിുന്നാഞ്ഞ നമുക് പിന്നെ ഇവരെ പഠിപ്പിക്കാൻ കൊറേ ണ്ടാവും രണ്ടാൾക്കും പറഞ്ഞ കൊടുക്കുമ്പേ തന്നെുണ്ട് ആദ്യത്തെ പോലെ നല്ലല്ലോ ഇപ്പൊ കുട്ടികൾക്കൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടാവല്ലോ പഠിക്കാൻ
ആഹ
നമ്മള് പഠിച്ച പോല ഒന്നുംല്ലല്ലോ കൊറെ മാറ്റങ്ങൾ ഉ ഉ ഇപ്പൊ തന്നെ ഇവർക്ക് ഒന്നില്ല തന്നെ ഹിന്ദി ഏ ഇംഗ്ലീഷ്
ഉം
എങ്ങനെ ഇ ജോലിക്ക് പോയി ഇല്ലന്നല്ലോ പറഞ്ഞ കോഴ്സ് കഴിഞ്ഞിട്ടല്ലോള്ളു
എന്നോ ആ കോഴ്സ് ജോലി കിട്ടിയര നാട്ടില് പക്ഷെ എല്ലാടും ബോണ്ടിന്റെ പ്രശ്നം ഒരു വർഷത്തേക്ക് അപ്പം പിന്നെ ഗവൺമെന്റ് ഗസ്റ്റായിട്ടും കിട്ടിയത് അപ്പൊ ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ പോവാൻ പ്ലാൻ ചെയ്യുന്നണ്ട് അതിത് കയറിപ്പോ പിന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ
ഓ ഓ
ആഹ അങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ അപ്പ അതിന്റെ ഒരു വിഷമ ഉണ്ടരണം കട്ടി പറ്റിയതൊം കളഞ്ഞിട്ട് നമ്മളങ്ങനെ ഇരിക്കുവല്ലേ
ആ പുറത്ത പോയി കഴിഞ്ഞഞ് കഴിഞ്ഞാ അവിടെ എങ്ങാനും കൊടുക്കാൻ പറ്റോ ചെയ്യ
ആ അവിടെ ജോബ് നോക്കാൻ വേണ്ടിട്ടാ
ആണോ ആഹ ആഹ ആ
രമസ് രണ്ട കവിടെ നിൽക്കുകയും ചെയ്യാലോ
ആഹ ആഹ എന്റെ കൂട്ടുകാരി ഇതുപോലെ തന്നെയ ആായിരുന്നു ഇള ഇങ്ങനെ ആ ബിയട് തന്നെയ ആായിരുന്നു ആഹ അവളോ പിസി സറോ അപ്പൊ ഇതേപോലെ അവിടെ പോയി ഉ അതുപോലെ പഠിപ്പിക്കാൻ വേണ്ടി കര് ആഹ
ആ ഞാൻ പിന്നെ സബ്ജക്ട് തായതുകൊണ്ട് ഇംഗ്ലീഷ് ഞാന് അപ്പ ഇപ്പ എവിടേക്കെ കിട്ട ആ അങ്ങനെ ഇരിക്കുന്നു
ആ പിന്നെ ക വേറെ ജോലികളൊക്കെ കഴിഞ്ഞപ്പോ ആഹ
ആന് ഉച്ചക്കത്തെ നോക്കണം നി കുഞ്ഞിനെ കുളിപ്പിക്കാന്ന് വിചാരിച്ചി എൻ
ആണോ ഉം ഉം ഉം കുഞ്ഞു കുഴപ്പില്ലാ അതിരുന്നോളോ എന പിന്ന വാശിണ്ടോ
പ്പൊന്നുല്ല
കൊഴപ്പൊന്നുല്ല മ്മ് പെൺകുട്ടിയാ ഉം ആ മൂത്തത് ആൺകുട്ടി ഇളയാള് പെൺകുട്
ആഹ ആഹ് ഉം ഉം പിന്നെ
പിന്നെപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പൊ കുട്ടീ നെ നോക്കാന ജോക്ക് നോക്ക കാണങ്ങി കുട്ടിനെ നോക്കുന്ന
ആ ടേക്കേറില് ല്ല ഇ ക്കണന്ന് വിചാരിച്ചിട്ടാ
ആഹ ഉവ്വ ഉവ്വ ഉം ഉം
സിറ്റുവേഷൻ എന്താ അറിയില്ല നി ജോലിക്ക് ട്രൈചെയ്യുമ്പഴല്ലെ അയിന്റെ ബുദ്ധിമുട്ടറിയുള്ളൂ
ഉ ഉം അപ്പൊ അവിടെ ഹസ്ബന്റ് അവിടെ എങ്ങനെയാ ആ സെപ്പറേറ്റ് വീടൊക്കെങ്ങനെ എടുത്തോ അങ്ങനെവ
അല്ല ഇപ്പം അവര് ക അവര് കമ്പനി റൂമാ അപ്പൊ ഒരു റൂമിന് രണ്ട്പേരാ അപ്പൊ അവർക്ക് ഫുഡ് അക്കോമഡേഷനെല്ല ഫ്രീയാ അക്ഷെ പോയികഴിയുമ്പോ സെപ്പറേറ്റ് റൂം എടുക്കണം കമ്പനി പകുതി പൈസ ണും പകുതി പൈസ അവരെടണം
ആണോ ആഹ
അങ്ങനെ അപ്പൊ എന്താന്ന് അറിയില്ല നോക്കട്ടെ പിന്നെ എനിക്കും ഫാമിലിയായിട്ട് നി--ക്ക് ന്നല്ലല്ലോ അപ്പം നാട്ടിലൊരു ജോബ് നോക്കിയാൽ ഹസ്ബൻഡ് നാട്ടിൽന്ന് കിട്ട് കിട്ടുന്നതിനേക്കാൾ സാലറി പുറത്തു കിട്ടും അപ്പം കൊർച് നാള് എന്തായാലും പുറത്തായിരിക്കും ഇവള് ചെറ്തല്ലേ ഇവിളെ ഈ ചെറുപ്പത്തില് നമ്മളൊരു അഫെക്ഷൻ വന്നാലല്ലേ വെൽതാവുമ്പോഴത് ഒളു അപ്പൊ എനിക്ക് അതൊക്കെ മൈന്റ് വെച്ചി ഒരുമിച്ച് നിക്കണന്നുളെളാരു മൈൻ സെറ്റാ
ആ ആ ആ
അങ്ങനെ
അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോയോ ഹസ്ബൻഡും അനയാ
കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഹസ്ബൻഡ് ബാംഗ്ലൂരൊക്കെ ആയിര്ന്നു പിന്നെ കുൻ ആ പിന്നെ കുഞ്ഞിനോ പിന്നെ ആറു മാസം കഴിഞ്ഞപ്പ എങ്ങാണ്ടാ പോയെ
ആണോ
ആ ഇപ്പൊ ഒന്നര ഷാവുന്നേള്ളു അപ്പ ലീവ്ണ്ട് ഇപ്പം അപ്പട്ത്ത മാസം വരും നാൽപ്പത്തഞ്ച് ദിവ്സ്ത്തെ ലീവ്ണ്ട് ആ ആ അപ്പ അങ്ങനെ അയ്ന്റെ എടയ്ക്ക് വന്നിന്നോ അനിയന്റെ എൻഗേജ്മെന്റ്ണ്ടായ്ര്ന്നു അയ്ന് പത്ത്പതിനഞ്ചോസത്തേക്ക് വന്നി
അ ആ ഹസ്ബന്റിന്റെ അനിയന്റെ
ആ
ആ ആ ആ ആ അപ്പൊ അനിയനാെക്കെ ഈ വീട്ടിലല്ലേ
അല്ലല്ല സാനിയൻ ദുബായില ഉം
കല്യാണം ഇപ്പടുത്ത്ണ്ടോ
ഇല്ല അടുത്ത വർഷെള്ളു
ആ
ആ ഏടാ ന്നാ ശരി ഞാൻ പിന്നെ വിളിക്കേ ഒരു കോള് വരുന്നുണ്ട് ആ ശരി